വേറെ എന്താ വർത്താനം ആഹ് കേക്ക്ണ്ട്
നല്ല വർത്താനം എന്താ ങ്ങളെ വർത്താനൊക്കെ
നല്ല വർത്താനം ചോർന്നോ
ആ ചോറ്ന്നൂ നിങ്ങള്തിന്നോ
ഇല്ല ഇല്ല ചോർ തിന്നിട്ടില്ല
ഏ എന്തക്കെ ഉണ്ടാക്കിയത്
ഇന്നിപ്പോ ഫിഷ് മത്തിയാ കിട്ടിയത് മത്തി പിന്നെ പയറുപ്പേരിണ്ട് കറി അതന്നെ
മത്തിക്കറി ഇങ്ങളെങ്ങനെ ഇണ്ടാക്കല് അയിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞരോ
ഞാന് ഹ് ഞങ്ങളെ വീട്ടിൽ ഇണ്ടാക്കല് ഉള്ളിംതക്കാളിഒക്കെ വായിറ്റിങ്ങാനുംഉണ്ടാക്കും ഇവിടെ കല്യാണം കഴിച്ച് പെരീല് വ്ടെ മ്മ ണ്ടാക്കല് തക്കാളി അരിഞ്ഞിട്ടിട്ട് അയ്ക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ച് ഇങട് കേറ് മോനെമയത്ത് ന്ന് ഇഞ്ചി വെളുത്തുള്ളിക്കെ ചതച്ചിട്ട്ടിങാണ്ട് കുറച്ചേണ്ടാക്കൊള്ളു കറി പിന്നെ ഒരു തക്കാളിയേ ഇടൊള്ളൂ ന്നിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളകും പൊടി കുരുമുളകും പച്ചമുളകും ഒക്കെ കീറിട്ട് കുറച്ച് വെള്ളത്തില് അതക്കാളി വേവിച്ചിട്ട് പിന്നെ അത് തിളച്ച്‌വരുമ്പോ അതീക്ക് മന മീനിട്ടിട്ട് പിന്നെ ഉള്ളിട്ട്ങ്ങാണ്ട് തൂമ് വറവിടും കറിവേപ്പില ഉള്ളിഒക്കെ ഇട്ട്ങാഢ് വറവിടും. അങ്ങന വ്ടെ വെക്കല് അവടെ അവിടെ ഇന്റെ വീ ഒത്തിരി പിന്നെ ഉള്ളി തക്കളിയൊക്കെ വഴറ്റി ഇങ്ങാണ്ട് ആ നമ്മള് സാധാ മഞ്ഞപ്പൊടി മുളകുമ്പൊടി ഹ പുളിയൊക്കെ ഒഴിച്ച് അങ്ങനെ ഉണ്ടാക്കും
ഏ രാവിലെ എന്തെയ്നി ചായക്കടിഒക്കെ
രാവിലെ ഇന്ന് പിന്നെത് ചപ്പാത്തി നമ്മളെ ആട്ട പൊറാട്ട അറിയും നെയ്യൊക്കെ പൊരട്ടി ണ്ടാക്കുല്ലോ കൊറച്ച് കട്ടി കുറച്ച് കട്ടിയില് അത് എങ്ങനെയെച്ചാല് ഞമ്മള് സാധാ അയ്താ ഇത് കോതമ്പ് ഗോതമ്പൊടി? ആഹ് ഏ.. ഗോതമ്പ് പൊടി, ഗോതമ്പ് ഒര് ന്നാ, ഞമ്മൾ സാധ ചപ്പാത്തിക്ക് കൊഴക്ക്ണമാരി കൊഴച്ചിട്ട് ഒര് ഇത്തിരി ഓയൽ അയ്ല് പൊരറ്റിങ്ങാണ്ട് കൊഴ, കൊഴച്ച്ട്ക്ക. ഇവിടെ പച്ചള്ളത്തിലാ കൊ ക്ക്ന്ട്ടോ
ആഹ്, ആഹ്
കൊഴ, കൊഴച്ചെടുത്തിട്ട്, പിന്നെ നമ്മളത് ഉരുളാക്കിട്ട്, നല്ല കട്ടീല് കുറച്ച് ഉരുളാക്കീട്ട്
ആഹ്, ആഹ്
ങ്ങനെ ചെറിയ വട്ടാക്കിട്ട് ഒന്ന്ങ്ങനെ പരത്തീട്ട്, അയിന്റെ ഉള്ളില് കൊറച്ച് നെയ്യ് ഒഴിച്ചൊട്ക്ക. നെയ്യ് ഒഴി ച്ച് കൊടുത്തിട്ട് അത് നാല് മടക്കാക്ക. നാല് മടക്കാക്കീട്ട് പിന്നത് പരത്തി കൊടുക്ക. പര ത്തി കൊടുത്തിട്ട്, പിന്നെ അത് ചട്ടീലിട്ടിട്ട് കൊറച്ച് നെയ്യ് പൊരട്ടിങ്ങാണ്ട്, നല്ല ടേസ്റ്റാണ്. ആ അതാവുമ്പോ പിൻ, ആ അതേ പിന്നെ, കറിന്റെ ആവശ്യ ന്നുല്ല. ചായേല് ഒപ്പിക്കാണ്ടൊക്കെ
ആഹ്.. ആഹ്. ഏഹ്, അങ്ങനെണ്ല്ലേ?
ഞാന് നാട്ട് വിപണിലൊന്ന് ചെയ്യ്ണ്ണ്ണ്ട്. ഇങ്ങള് എന്തേലും ചെയ്യ്ണ്ടോ?
ഞാന് വെസ്റ്റ്റ്റീജിന്റെ, നമ്മളെ നൂട്ര കമ്പനില്ലേ. ! ഫുഡ്‌ സപ്ലിമെന്റുകള്. ഇവ്ടെ വാ മോനെ.. മായൊള്ളല്ലേ. സപ്ലിമെന്റുകള്. പിന്നെ, പ്രൊഡക്റ്റിനെ
ക്കെർന്. പ്രൊഡക്റ്റോ? അതായത് ഫോർ അവറിനെ കുറിച്ച്ല്ലേ?
ഫോർ എവറല്ല അത്. എസ്റ്റി ജ് ബെസ്റ്റീജ് ഞമ്മളെ, പിന്നെ ഫുഡ് സപ്ലിമെന്റ് മ്മളെ, മ്മക്ക് അയിന്ന് പിന്നെ, സമ്പത്തും, വരുമാനം ഒരുമിച്ച് കിട്ടണെ, ആ വെള്ളം നൻക്കല്ലേ കുട്ടിയെ.. ! മയെത്ത് എറങ്ങ അവന് ഇതെന്താ? നാട്ടു വിപണി അതെന്താ? ഏതാണ്‌? ന്നാ കൂടിയേത്?
ഇതില് കൂടിട്ട് പ്പൊരാഴ്ച ആയി.
അയെങ്ങനെ സംഭവം?
എങ്ങനെ? ഹലോ..?
വേറെ, വേറെ എന്തിലോ കൂടിന്ന് പറഞ്ഞല്ലോ? അലോ?
ഞാൻ ഈ നാട്ടു വിപളി, നാട്ടു വിപണിലാണ് കൂടെയ്ത്. കേക്കണില്ലേ? കേക്ക്‌ണ്ല്ലാ?
ആഹ്, ആ കേക്ക്ണ്ട്, വേറെ കോള് ങ്ങനെ വെര്ന്ണ്ട്.
ആഹ്, അത് സെരി. ആഹ് ഞാന് ഈ നാട്ടുവിപണിയില് വർക്ക് ചെയ്യണ്ട്. അതെന്നെ ഒള്ളു.
ഏ.. ! ഇതെന്നെള്ളൂ? ആഹ്, ആ. ആഹ്
ഇന്നട്ട് വേറെ എന്തൊക്കെ വിശേഷങ്ങള്? അത് ഒരു ഗ്രൂപ്പ്ണ്ട്, ആ ഗ്രൂപ്പ് പോല് തരും ഞമ്മക്ക് ആ ഗ്രൂപ്പില് ഓല് മെസ്സേജ് നമുക്കൊരു ലിങ്ക് വയി അയച്ചു തരും ആ ലിങ്ക് ഞമ്മള് എല്ലാ ഒരു അയ്മ്പതോ നാപ്പതോ ഗ്രൂപ്പിൽ ഗ്രൂപ്പളില് ആ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക
ആഹ് അങ്ങനെ അപ്പ അയിന് എന്താ കിട്ട?
അതിന് മാസത്തില് ആയിരം രുപ്യാ സാലറി ഉണ്ട് ഞമ്മൾ ചെയ്യണീന്നുസരിച്ച് സാലറി ഉണ്ടാവും
ആ ലിങ്ക് വിട്ടുകൊടുത്തിട്ടെന്താ അത് അവരയ്നോപ്പണാക്കുവ ആ ലിങ്ക് വിട്ട് കൊടുത്താല്
ആഹ് അതെ അതെ അവ അവര് ഓപ്പണാക്കും പിന്നെ എങ്ങടേലും ടൂറൊക്കെ പോവലൊണ്ടാ
ടൂറിപ്പവിടെ ഉം ഇബടെ ബീച്ചിലൊക്കെ പോവല്ണ്ട്
എവടെ കോയിക്കോട് ബീച്ച്ക്കോ
കോഴിക്കോടും ബേപ്പൂരൊക്കെ പോവും
അതെ
ഉം
ഇനി നാല് മണിക്ക് ചായ കുടിക്കാനായോ?
ചോറ് തിന്നിട്ടില്ല ഞാ ഉമ്മ ഇവിടെ ഉമ്മീ ഇവരെ കൊണ്ട് ഹോസ്പിറ്റലിലക്ക് പോയിക്കണ അപ്പ ഞാന് കറി വെച്ചിട്ടൊന്നില്ല മീന് വറുത്തുകാണ്ട് ഉപേരിക്ക്‌ ഇണ്ടാകി വച്ചു കറി പിന്നെ ഉമ്മാക്കും പിന്നെ എനക്കും വേണം കറി കാ വെച്ചാ പിന്നെ എല്ലാത്തിന്നും നോക്കും ടേസ്റ്റ് ടേസ്റ്റില്ലായില്ല ഓര് ഓരോ രീതിയില് ക്കും നമ്മള് നമ്മള രീതിൽ നമ്മള വക്കും ആഹ് പിന്നെ കറി ആഹ് ഇടൊക്കെ വെച്ചില്ല
ചോറ് കയിക്കൂല അപ്പോ മൂന്ന്‌ മണി നാലുമണിയൊക്കെ ആകുമോ അതോ ഈ- ഇന്ന്‌ ഇങ്ങനെയായതാണല്ലേ ഉം ഇങ്ങള് ഇതില് ജോയിന്റാക്കി എത്ര വയസായി? ഇതിൽ കേറിയിട്ട് പത്ത് ദിവസായി ഒരാഴ്ചയായോ
അവര് എന്താ കാത്തിക്കുന്നന്നോ പിനി- പനി പനിന്റെ ഇത് നോക്കുന്ന സാധനം ഉണ്ടല്ലോ ഇതുണ്ടല്ലോ സ്വിച്ചിന്റെ ഉള്ളിലിട്ടുങ്ങാണ്ട് വലിച്ചിക്കണ് അവന്
ആഹ് ആഹ് അത് ശരി
ഒരു പിത്തനേന് മക്കള് കാണിക്കുന്നുണ്ട് അത് കേട് ഇട്ടിയ അത് കേട് ഇട്ടിയ നല്ല രീതിയില് റ്റെമ്പറേച്ചർ നോക്കണത് നല്ല പുതിയ താനു
ഏഹ്
ന്ത്‌ കിട്ടിയാലാണ് കേട്ര്ത്തും കയ് കിട്ടിയാല്
എന്നിട്ട് വേറെ എന്തൊക്കെയ വിശേഷങ്ങളൊക്കെ ഇങ്ങള് ഉം
ആഹ് എന്താ വിശേഷം പത്ത് മിനിറ്റ് അല്ലേ കോള് ഓട്ടോമാറ്റിക് കട്ട്‌വക്കാറല്ലേ
ഏഹ് പത്ത് മിനിറ്റാണ്
ഹും കട്ടാവൂല്ലേ ഞമ്മള കോള് വിളി എടുക്കുമ്പോ അത് എടുക്കാൻ പറ്റീലെങ്കി ആ ടാസ്ക് അങ്ങ് പോകൂലേ
ആഹ് അതെ അതെ അതെ അത് പോകും ഇതിന് അതൊന്നും ചോദിക്കാൻ പാടില്ല ആണ് നമ്മളിത് റെസിപ്പി അങ്ങൻതൊക്കെ ചോയിക്കാൻ പറ്റുള്ളു ഇതില് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ആയക്കോ നി
ആഹ് അങ്ങനെയാണല്ല
ആഹ് പിന്നെ ഇയ്യ് അമ്മിക്കലില്ല ഇണ്ടാക്കണ്
പിന്നെന്താ എത്ര മക്കളാ?
പിന്നെ എന്താ ചോദിക്കാൻ പാടില്ലന്ന് അന്ന്
അങ്ങനെയൊന്നും പറ്റില്ലന്നുണ്ടോ? നമ്മൾടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോയിക്കാലോ
ഏ ഏ അങ്ങനെയൊന്നും പറ്റൂല
ഇല്ല പിന്നെന്താ നമ്മള് ചോയിക്ക്യ
നമ്മള് ഇങ്ങനെ റെസിപ്പി നമ്മക്ക് എന്തെങ്കിലുറിയാതെ ണ്ടെങ്കിൽ പി അങ്ങനെ നമ്മള് ടൂറ് പോണത് അങ്ങനെയൊക്കെ ചോയിക്ക നിങ്ങൾക്ക് കൂടുതല് എനിക്ക് എവിടെ സ്ഥലങ്ങള് ഇഷ്ടം
ഉം അല്ല നമ്മൾടെ വീട്ടിലാത്ത കാര്യങ്ങള് പിന്നെ മകൾ അങ്ങനെ ഒന്നും പറ്റില്ല
അങ്ങനെയൊന്നും പറ്റൂല പിന്നെ അതേപോലെ നമ്മൾ ഫോൺ വിളിക്കുമ്പോ വേറെ ആൾ- സ്ഥലം പറയാൻ പാടില്ല
അങ്ങനൊക്കെണ്ട്ല്ലേ
അങ്ങനെ തന്നെ
ഉം ഉം പിന്നെപ്പ ഇങ്ങെള് പിന്നെന്താ ങ്ങളെങ്ങട്ടാ ടൂറോയിന്ന്
ഞങ്ങള് ഇവിടെണ് പര്ക്കങ്ങനെ പോയി ഞങ്ങള് കൂടുതലും മക്കാം സിയാർത്തെയ്യാനാണ് സിയാർ ത്തെയ്യാൻ ആൾക്കാരാണ് ആഹ് ഞങ്ങള് ഇപ്പൊ നാളടുത്ത് ഏർവാടി പോയി വന്നു ഓഹ് പിന്നെ ആ സൈനിക്കും മമ്പുറം പോയി മമ്പൊർത്ക്ക് പോയി ഞങ്ങള് അവിട് ത്തെ ബീച്ചൊക്കെ കണ്ട് പോന്നതാണ്.
അവിടെ ഞങ്ങൾ ബീച്ക് പോയി. ഉം അയ്‌ന്നട്ട് ഞങ്ങക്ക് അവിടുന്ന് മീനൊക്കെ കിട്ടീനി ഞങ്ങള് എല്ലാ പ്രാവശ്യം പോവല്ണ്ട്. ഞങ്ങളും മീനും കര്തിങ്ങാണ്ട് ഞങ്ങള് ന്റെ ഇമ്മ ഇവട്ന്ന് ബക്കറ്റു ആയിട്ടാ പോവല് അയില് ഞങ്ങള് ഒരീസം ബക്കറ്റ് ഇല്ലാതെ പോയിട്ടോ അന്നാണെങ്കി നറച്ച് മീൻ നാറാഴ്ചേനി ഇഷ്ടംപോലെ മീന്ട്ടി ഞങ്ങക്ക് ഓലും ബോട്ട്ന്ന് ങ്ങനെ കൊണ്ടന്ന്കാണ്ട് ങ്ങനെ ചെരി ചെരിയാ അപ്പോതിന് ഓരോരുത്തര് ഓരോ കൊട്ടക്ക് ലേലം വി ൾച്ചി ലേലം വിൾച്ണ കേട്ടാ ഞമ്മക്ക് വാണ്ടാ പറിം ഞമ്മ മീൻന്റെ വെല കേ കേട്ടാൽ അയ്യായിറുർപ്പിയാ അയ്യായിറുപ്യക്ക് നാലായിറുപ്യക്ക് ഓക്കേണ് മീന് വിളിച്ണ
തന്നെ ഏഹ് ഇവിടെ തന്നെ ബേപ്പൂര് നല്ല ഫ്രഷ് മീന കിട്ടാ ശെ ഭയങ്കര വെലേണ്
അങ്ങിട്ടൊക്കെ വര്ല്ണ്ടേ
വയങ്കര വെലേണ് ഇവിടൊക്കെ മീൻന്ന്
വെലെണ് ഇപ്പൊ എന്താ വെല കൂടി കാണ് പറഞ്ഞു മീന് ന്ന്
ഉം ങ്ങനെ കൂടിയെക്കെന്നെ ഇപ്പൊ ട്രോളിങ്ങും അല്ലേ
ആഹ് മീനൊന്നും അങ്ങനെ മാങ്ങി തിന്നരുത് ന്നൊക്കെ പറയ്ണ്ട്‌ ആരപ്പോ മീൻ മാങ്ങി തിന്നാതക്കാണ് ഇപ്പത്തെ കാലത്ത്. ശെ
ബീ മീന് ഇല്ലാതെ നമുക്ക് ഇറച്ചി എന്നും നമക്ക് ഭയങ്കരം മടുപ്പാ
ഈ മീനും കോയിയൊന്നുല്ലാതെ ആർക്കും അറങ്ങൂല.
ഉം അഹ്ട്തെച്ച
ന്നട്ട് രാ നാല് മണിക്ക് ചായ ണ്ടാക്കുമ്പോ കടിണ്ടാക്കലാണോ അതോ പീടീന്ന് വാങ്ങിക്കലോ അതോ ബേക്ക്പെയ്യാണ് ന്ന് ങ്ങള്
നാല് മണിക്കോവും കടി ഉണ്ടാക്കൽണ്ട് ചെലപ്പം ണ്ടാക്കും ന്നലെ കൊ
ഇന്നലെന്താണ്ടാക്കിയെ പയംപൊരിയോ
പയംമ്പൊരി എപ്പളെലൊക്കെ കടിയൊക്കെ എണ്ണക്കടിക്കെ ണ്ടാക്കും
ന്നട്ട് എന്തൊക്കെ വിശേഷങ്ങള് സുഖം തന്നെല്ലെ
ഉം നല്ല വിശേഷം സുഖം
ഹ
ങ്ങട്ട് കേറിക്ക
എങ്ങനെ പത്ത് മിനിറ്റ് ആയിട്ടോ ഞാൻ കോള് കട്ടയ്യാണെ
ആഹ് ഓക്കെ ഓക്കെന്നാ
ഇങ്ങള് കോള് കട്ടായ് തോക്കി ഇന്നീന്റ കോള് കട്ടാവ്ണില്ല.